ഉണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്.
ഉം ഉം വേറെ വിശേഷങ്ങള്.
വേറെ വിശേഷം ഞങ്ങളുടെ ഈ അമ്പലത്തിന്റെ ഇവിടെ ഉത്സവമാണ്.
ആഹ്
ചെറിയൊരു അമ്പലം ഇില്ലേ ഞങ്ങളടെ ഫ്രണ്ടിൽ തന്നെ അന്ന് പണ്ട് വന്നിട്ടില്ലേ.
ആഹ് ആഹ്
ആഹ് അവിടെ ആ ചെറിയ അമ്പലത്തി ഉത്സവമാണ് ഇന്ന് തുടങ്ങി ഇന്ന് രാവിലെ. ഏഹ് കൊടിയേറ്റുമായിരുന്നു.
ഓ.
ആഹ് ഇപ്പ അവിടെ പോയിട്ട് വന്നേ ഉള്ളു വന്ന കേയറിയേ ഉള്ളൂ രാ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല അലക്കി ഇട്ടൂല്ല.
ഉം ഉം.
അപ്പൊ ഇപ്പൊ ഒന്ന് കേയറിയള്ളൂ ഇന ഇനിയും വൈകിട്ട് ഇവിടെപ്പ പരിപാടിണ്ട്. ഗാനമേള ഉണ്ട് നാളെ മെഗാ ഷോ ഉണ്ട്. പിന്നെ മറ്റന്നാള് കാവടി പകൽപ്പൂരം അവിടെ അതൊക്കെ ഉണ്ടാ. അങ്ങനെ ആന ആനവരലി അടുത്തല്ല.
കൊല്ലത്തിൽ ഉണ്ടാവും ഒരഅയ്യപ്പം വളത്ത് പറയും.
അയ്യപ്പം വിളക്ക് ആഹ് ആഹ് ആഹ് അതെങ്ങനെ വിളക്ക് കത്തിക്കല് പോലത്തെ വല്ല ആണോ.
അല്ലല്ല ചെണ്ടയും മേളവും ആനയൊക്കെ വരും.
അങ്ങനത്ത. ആഹ് ഇപ്പ എന്താലോ ശിങ്കാരി മേളം.
ആഹ് അതന്നെ ആഹ് ആഹ്
അതണ്ട് ആഹ് ആഹ് ആഹ്
ഉം കാണാൻ പോകും കാണാനൊക്കെ നല്ല രസമാണ്.
ആഹ് കാണാൻ നമുക്ക് പിള്ളാരെയായിട്ട് പോവുമ്പ ഒരു ദിവസമായിരിക്കും പിള്ളാരെയും കാണിച്ചു കൊടുക്കാല്ലോ ഇപ്പൊ ആനന്ന്. ഇപ്പൊ ആന വന്നിട്ടില്ല നാളെ ആന വരവൊന്ന് പറയാനുണ്ട് അപ്പൊ ഇവിടെ ബഹ്ളയും കൊച്ചേ ആനെ കാണാൻ പോവാ ആനെ കാണാൻ പോവാന്ന് പറഞ്ഞേ.
ഓ ഓ ഹൊ
പിന്നെ അന്ന് ഇവിടെ വ ആഹ് വന്നിട്ടില്ലല്ലേ ഞങ്ങളുടെ ഈ ഒരു പുലവാണിപ മേളന്ന് കേട്ടിട്ടുണ്ടാ.
ഇല്ല്യ അത് കേട്ടിട്ടില്ല.
കേട്ടിട്ടില്ല ആഹ ഞങ്ങടെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളതാണ്. അതായത് ഈ വർഷത്തില് ഇപ്പൊ കഴിഞ്ഞു പോയി ജനുവരി മാസം. ആദ്യം ജനുവരിയെ ജനുവരി ആദ്യം. രണ്ടാമത്തെ രണ്ടാമത്തെ ആഴ്ച. പുലിയമാർക്ക് വേണ്ടി ത്തെ രാജാവ് പണ്ടത്തെ രാജാവില്ലേ.
ആ
പതി പതിച്ചു കൊടുത്തേക്കുന്നെയാണ് ഈ സ്ഥലം അതായത് അവർക്ക് വേണ്ട പോലെ. ഏ കച്ചോടം ചെയ്യാൻ വേണ്ടി.
ഉം ഉം.
അപ്പൊ അത് അനുസരിച്ച്. ആ ദിവസം ഒരു ഒരാഴ്ച കാലത്ത് ഇവിടെ പുലപാണിപ മേളം നടക്കും. അപ്പൊ ഈ സാധനങ്ങളൾക്കെല്ലാം നല്ല വില കുറവായിരിക്കും അതായത് തുണിത്തരങ്ങളയാലും. ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ ചെരവ കലം ചട്ടി കുട്ടീങ്കലം എല്ലാ സംഭവം ഉണ്ടാവും നമുക്കാ. ആ അങ്ങ എല്ലാവരും ഇവിടെ ഇവിടെന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തനിന്ന് ആൾക്കാാര വരും. സാനം മേടിക്കാൻ വേണ്ടി.
ഉം ഉം.
ഞങ്ങടെ പ്രദേശത്ത് വരും പിന്നെ അതുപോലെ തന്നെ കൊറെ കാണാനുണ്ട് കുറെ കാഴ്ചകള് പല പല കരകൗശാല വസ്തുക്കള് ആ അതെല്ലാം ഇണ്ട് അപ്പൊ ആൾക്കാാര് ഇതെല്ലെ കാണാൻ മേടിക്കാൻ വരും ചെടികൾ വരെ പലതരം ണ്ടാവും ഈ അലുവകള് അങ്ങനെ ഓരോ മിച്ചർ പല പല ടൈപ്പ് ഉണ്ടാവൂലെ അത് വൈകിട്ട് തൊടങ്ങിയ ഈ സംഭവം ഏ പകല് രണ്ട് മണിവരെ ണ്ടാവും രണ്ടു മണി മൂന്ന ര ഈ പറമ്പിൽ മൊത്തം ആൾക്കാരായിരിക്കും ഈ പറമ്പിലെ ആൾക്കാര് വന്നും പോയി വന്നും പോയി പോയിക്കൊണ്ടിരിക്കും അത് കാണാൻ തന്നെ നല്ലരസ നമുക്കറിയൂല സ സമയം പോണെ നമുക്കറിയൂല്ല ഞങ്ങ ഒരു പത്ത്മണിക്ക് പോയിട്ട് ആഹ് ഞങ്ങ ഇവിടന്ന് ഊണെല്ലാം കഴിച്ച് ഉച്ചക്കത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഉച്ചക്കത്തില്ലല്ലോ രാത്രിയിലെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ഞങ്ങ പത്തുമണിയാകുമ്പോ ഇറങ്ങും ഇവിടന്ന് അവിടന്ന് നടന്ന് നടന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കാനുള്ള സൗകര്യംല്ല ഉണ്ടെ മണർത്തരിയണെ
ആഹ്
അവടെപ്പോയി ഇരുന്നിട്ട് ഈ കാഴ്ചകളും ഓരോ സാനം മേടിച്ചു കഴിക്കും ഷെയ്ക്ക് കള് അങ്ങനെ പല പല കപ്പലണ്ടി അങ്ങനെ പൈ ഓരോ മേടിച്ചവിടെ ഇരിക്കും ആൾക്കാരെങ്ങനെ ഓരേ ഗെയിമല്ല ഉണ്ട് അവിടെ ഞങ്ങ അത് കണ്ടൊണ്ടിരിക്കും പിള്ളാരാണെങ്കിൽ ഓടിക്കളിക്കും ഇങ്ങനെ സമ്യംപോണേ അറയൂല്ല ഒരു മണി രണ്ട് മണി ആമ്പോ തിരിച്ച് ഞങ്ങ സാധനങ്ങമേടിച്ചെത്തും അതായത് മുറം പായ
ആഹ്
പായ മറ്റേ ന്താണ് പായയുടെ പായല്ലെ
ആഹ് പുല്ലു പായാ
ആഹ് പുല്ല് പായ അത് തന്നെ അത് റൈറ്റ് വില കുറവായിരിക്കും. അങ്ങനെ പല പല സാധനങ്ങള് ടോയ്സ് എല്ലാം ഉണ്ടാവും. എല്ലാ കൊല്ലൊ ഉള്ളെ ഇവടെ
ആഹ്
ഞമ്മളിഞ്ഞെടക്കി ഇങ്ങാട്ട് വരുമ്പളേ ഇങ്ങാട് വാ അപ്പൊ നീ കൊല്ലവാണം വിള കാണാലോ.
ഓ വരാ.
പിന്നെ അതുപോലെ ഈ ഉത്സവത്തിന് പള്ളി വേട്ടാന്ന് കേട്ട് തിണ്ടാ
ഇല്ല
ആഹ് പള്ളിവേട്ട എന്ന പരിപാടി ഉണ്ട് അതായത് രാത്രി- അത് പന്ത്രണ്ട് മണിക്കാണ് ആഹ് സമയം ഞങ്ങൾ പോയിട്ട് ഈ കൊറേ പഴവർഗങ്ങളൊക്കെ തൂക്കിടും ഇങ്ങനെ വേടനും ഏ
ക്രിസ്ത്യൻസിന്റെ പള്ളിയിലാ?
ഇല്ല അമ്പല്ത്തില് ഞങ്ങ ഇടയ്ക്ക് അമ്പലത്തിലെല്ലാം പോ ഞങ്ങ ആഹ് ആഹ്
ഓ ഓ
ഉത്സവം തുടങ്ങുമ്പളെ മെയില് ആ ഉത്സവം ഉണ്ടേയ് ആ മെയ്ന അമ്പലത്തില്. ആഹ് അവിടെയാണ് ഈ സംഭവം ഉള്ളത് രാത്രി ഒരു മണിക്കെല്ലാം ഒരു മണിക്കാ ഈ പള്ളി വേട്ട- അത് ആന ഏ റ്റേ അവിടത്തെ തിരുമേനി ഉണ്ടാവില്ല തിരുമേനി അയാളെ പൊക്കത്ത് ഈ തിടമ്പ് എഴുന്നള്ളിച്ചിട്ട് വന്നിട്ട് ഈ പാറയെടുക്കും അന്നിട്ട് ഈ വേടനും ദേവനും കൂടി ആൾക്കാര് വേഷം കിട്ടും അന്നിട്ട് ഈ ഓ ഓടി ഓടി ഓരോ പഴോല പറിച്ചെടുക്കും ഇങ്ങനെ അമ്പെയ്ത് കൊല്ല്ണെ അല്ലാണ് ഒരു ഐതിഹ്യം ഉണ്ട് ആഹ് ഞാൻ കാണാൻ പോവുട്ടോ എല്ലാ കൊല്ലൊന്നും വന്നില്ലിവിടെ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്ന ന്നപ്പം മുതല് എനക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരന്നു. പിന്നെയാണ് പിള്ളേര് ഓരോന്നിങ്ങനെ കാണൂലെ റീൽസ്. ഒരേ പരിവാടി അപ്പോൾ എന്താ സംഭവം ചോദിക്കുമ്പോ പറയും ഇത് ഇങ്ങനെത്തെ സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങ എല്ലാ കൊല്ലം പിള്ളേരു ആയിട്ട് പോകും
ഓഹ്
ആ ഒരു മണിക്ക് പോയിട്ട് ര പകല് നാല് മണിക്കെന്നെ തിരിച്ചു വരണം ഈ എഴുന്നൊളപ്പെല്ലാം കണ്ടിട്ട് നാൾ പോയിട്ട് കുറേ സാധനം മേടിച്ചിരുന്നു നറയെ ആൾക്കാരായിരിക്കും
ഉം ആ എല്ലാരും കൂടി ഇരിക്കുമ്പോ ഒരു സന്തോഷം അല്ലേ.
സന്തോഷം അവിടെ ഇങ്ങന്ത്തെ പരിപാടി വല്ലോ ഉണ്ടോ?
ഇവിടെ ആ അങ്ങനെയൊന്നുല്ല്യാ പെരുന്നാളായ മറ്റേ പെരുമ്പാറ എന്നൊക്കെ പറയുള്ളൂ. ദഫ് പാട്ട് ആ അതൊക്കെ ഇണ്ടാവും ഉം അയില് പിള്ളാര് ആ കള്ളും കുടിച്ച് അടിയാവും.
ആണോ
ആഹ് ഹ് ഹ്
ഇത് പള്ളികളിലാണോ വെക്ക്ണെ ദഫ്മുട്ടും അറബന മുട്ട് അതാണോ?
അങ്ങനെ ഓരോ ഭാഗത്തിക്ക് വരും. പള്ളിയീൽ അതൊന്നു അനുവദിക്കില്ല. പിള്ളാര് തമ്മിൽ ഇങ്ങനെയൊക്കെ ചെയ്യ്ണത്
ആണ് ആ ആ ആ ആ പള്ളിയില്ല ഓരോ ഭാഗക്കാര് വെക്ക്ണതല്ലേ. ആണോ ആ ആ ഇപ്പൊ ഇനി ഇത് നിക്ക് മു മുഹറം തുടങ്ങിയിട്ടില്ലേ ഇന്നലേണോ? ഇന്ന് ആഹ് നോമ്പും കാര്യങ്ങളും ആഹ് നോമ്പും കാര്യങ്ങളും എട്ത്ത് തുടങ്ങിയോ?
ഇല്ല എടുത്തിട്ടില്ല ഉം ഉം
ഇതെന്നാണ് മൊഹറം എന്നാണ്? ഈ മാസം ലാസ്റ്റാണാ, അല്ലെങ്കില് എത്ര ദിവസോണത്?
പത്തൂസം.
പത്തൂസം ആഹ് ആഹ്.
ഉം ഇന്നലെ ഒന്ന്. പത്തൂസം നോമ്പെടുക്കുന്നവര് എടുക്കും. ചെലവര് രണ്ടെണ്ണം എടുക്കും.
രണ്ടണ്ണടുക്കും. ആഹ് ആഹ് നിങ്ങക്ക് പറ്റുന്ന പോലെല്ലേ. നമ്മളെ സാഹചര്യം നോക്കണോല്ലൊ.
ഉം ഉം
ഉം പിന്നെന്താണ്? വേറെന്തൊ പറയണൊന്ന് വിചാരിച്ചേണ്. അവിടെ അയൽ കൂട്ടം വല്ലോ ഒണ്ടാ?
ഓഹ് ഉമ്മയ്ണ്ട് അതില്.
ഉമ്മയ്ണ്ട്. ആഹ് ഇവിടെ ഞാനാണ് പ്രസിഡന്റ്. പക്ഷെ അതിന് പ്രത്യേകിച്ച് റോളൊന്നുല്ല.
ലോണ് പ്പ ആഹ് ലോണൊക്കെ അടച്ച് കഴിഞ്ഞു എടുത്തിട്ട്. ഇപ്പൊ അത് എടുക്കണില്ലാ പറഞ്ഞിട്ട് ഇപ്പ രണ്ടാ മറി എടുക്കണംന്ന് ഉമ്മി പറയ്ണ്ട്.
പറയണണ്ട്. ലോണെന്ന് പ പറയ്മ്പ ബാങ്കിന്ന് എടുക്കണ അല്ലെങ്കില് അതിന്റുള്ളിന്നാ. ബാങ്കിന്ന്. ആഹ് മാസത്തിലടക്കണം. അത് ലിൻഗേജല്ലേ?
ഉം
ആഹ് ഞങ്ങടെ ഇവിടെം അതുപോലെ തന്നേണ് എന്ന് പറഞ്ഞാ പന്ത്രണ്ട് പേര്ണ്ടെങ്കില് മീറ്റിങ്ങില് വന്ന ആറുപേരെ വരുള്ളൂ. ആറു പേര് ജോലിക്കാരാണ്. പിന്നെ വരുന്നവർക്ക് നമ്മ ആയ് ഞങ്ങളിവിടെ ആയിച്ച ആയിച്ചയാണ് ഈ അയൽക്കൂട്ടം കൂടുന്നത്. വരുമ്പ നമ്മ ചായയും കടിയും വല്ലൊം കൊടുക്കണം. നിർബന്ധമാണത്. അവിടെ അങ്ങനെയൊണ്ട? ചായ വല്ലൊം കൊടുക്കണ അവർക്ക്?
ആഹ് എല്ലാരും കൂടി കൂടുമ്പോ മീറ്റിങൊക്കെ വെക്കുമ്പോ കൊടുക്കും.
കൊടുക്കും. ആഹ്, ഇവിടെ ആഴ്ച്ച ആഴ്ച്ച പാൽചായേം കടിം കൊടുക്കും നിർബന്ധ. നമ്മ ഞാൻ ന്തെയ്യും ഈ മഴക്കാലം വെച്ച് ആഹ്
എപ്പഴെങ്കിലൊക്കെ വരുള്ളൂ.
ആണല്ലെ. ചെല സ്ഥലത്തും അതെ മാസത്തിലേ ഒണ്ടാവുള്ളൂ. മാസത്തെ ഒരു ഞായറാഴ്ച. അങ്ങനെ മത്യേ ഇത് ആയ്ച്ച ആയ്ച്ച ആഹ് കേൾക്കന്ന്ണ്ട് കേൾക്കന്ന്ണ്ട്.
ആഹ് ആഹ്
ആഹ്, ഇവിടെണ് ആഴ്ചയിലാണ്. ‌ നമക്ക് ബുദ്ധിമുട്ടായിരിക്കെ. ഈ ആറ് പേര്ടെം വീട്ടി പിന്നെ റോള് ചെയ്താവുമ്പോ ഓരോ മാസം ഓരോ മാസം നമ്മുടെ വീട്ടി തന്നെ വരും. ഈ ചായക്കും കടിക്കും തന്നെ പത്ത് നൂറ് രൂപ വരും കയ്യില്ന്ന്. ആഹ് അപ്പ ഈ പ്രാവശ്യം ഞങ്ങ കൂടിയില്ല. ഞങ്ങളെ സെക്രട്ടറിക്ക് പാടില്ല പനിയായത് കൊണ്ട്. അപ്പൊ ഞാനും പറഞ്ഞ് ഞാനും ഉണ്ടാവില്ലെന്നു പറഞ്ഞു. പിന്നെ ഞങ്ങ ഞങ്ങ അതുപോലെ ചെറു സമ്പാദ്യം വെച്ചിട്ടുണ്ട് അതായത് കുറി പോലെ.
ആഹ്
ഞങ്ങടെ അയൽക്കൂട്ടത്തെ അംഗങ്ങള് തന്നെ. പൊറത്തുന്നും ആരൂല്ല. കുറി പോലെ ആഴ്ച മാസത്തി ത്തില് അഞ്ഞൂറ് അഞ്ഞൂറ്. ആഴ്ചയല്ല മാസത്തില് ആഹ് മാസത്തില് അഞ്ഞൂറ് വെച്ച്. അപ്പ തന്നെ വലിയും വിളി വിളിയില്ല വലിക്കല് മാത്രം. അതായത് നമക്ക് വേറെ പിടിപ്പൈസയില്ല. പലോര്പ്പ കുറി നടത്തുവല്ലോ? ആയിരം രൂപ കുറി നടത്തങ്കില് അമ്മ ത്തെ ആയിരം രൂപ കമ്മീഷൻ പോവും അങ്ങന. അങ്ങനെ കമ്മീഷനൊന്നുല്ല. നമുക്ക് ആ സമയത്ത് റോളെയ്ത് ഇത്ന്ന് കൊളെയ്ത് പോവാ
ഉം ഞാൻ പണ്ട് ചേർന്നിട്ടുണ്ട് അത് ആഴയിച്ചീല് നൂറ് രൂപ
ആയ്ച്ചേല് ന്നൂറ് ല്ലേ? ആഹ് ആഹ്
ഉം ഉം പത്ത കട്ടയെയിര കി ട്ടുള്ളൂ ന്നാലും അതൊരു താണ് പ
അത് മതി. നമുക്ക് നമുക്ക് റോളെയ്ത് പോവാ നമ്മള കാര്യം കാണാ ഒരു മാസം മു പെട്ടെന്ന് വല്ല അത്യാവശ്യംപല ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടണെങ്കിൽ ആ മാസം നമുക്ക്
ക്കാണ് പിരിയാ ഇപ്പ ഈ പെര്ന്നാളിന് പിരിഞ്ഞു. ഇന്ന്ട്ട്പ്പോ രണ്ടാ മറി ചേർന്നിട്ടേ ഉള്ളൂ
ചേർന്നല്ലേ ആഹ് ആഹ് ഏത് അഞ്ഞൂറിന്റൊണ് ആഴ്ച്ചേല് നൂറല്ലേ ആ അതെന്തായാലും നല്ല കാര്യ
ഉം പിന്നെ വേറെ ഇതൊക്കെണ്ട് ആഹ് മാസത്തില് രണ്ടായിരം വെച്ച് അടക്കുന്നു വലിയ വലിയത് ഒരു ലക്ഷത്തിന്റെക്കെ
ആണ ആഹ് ആഹ് ആഹ്
ഉം അതിലൊന്നും ചേർന്നിട്ടില്ല ഇപ്പൊ ഒരു ലോൺ എടുത്തിട്ടുണ്ട് അത അടയ്ക്കുണ്ട്
ബാങ്കിൽന്നാണാ ലോണ്
അല്ലാ സാധാ ഇങ്ങനെ ലോണ്‌കൾ ആഹ് ബേങ്ക് ലോൺ അല്ലെ ആഹ് ഹോ വാ
ആഹ് ഞൻ വിളിക്കാംട്ടാ വേറെ കോൾ വന്നണ്ടേ
ഓഹ് ശരി
ശരി